ഹലോ
എന്താ വർത്താനം?
നല്ല വർത്താനം സുഖല്ലേ?
കോഹ് സുഖാണ്.
വെക്കേഷനായിട്ട് എവ്ട്ക്കേലൊക്കെ പോയോ?
വെക്കേഷനായിട്ട് ആഹ് പോയിരുന്നു അമ്മള് ഊട്ടിയിൽ പോയിരുന്നു. പിന്നെ ഞങ്ങള് ഫാമിലിആയിട്ടാ പോയിരുന്നെ? മ്മള് ബസിലായിരുന്നു പോയിരുന്നേ. പിന്നെ അവടെ നല്ല ഫ്ലവർ ഇണ്ടായി തണുപ്പൊക്കെ ഇണ്ടായിരുന്നു. നല്ല തണുപ്പാണ്ല്ലോ ഊട്ടീല്.
ആഹ്.
പിന്നെ അവടെ ഫ്ലവർ ഒക്കെ ഇണ്ടായി ര്ന്നു കാണാന്. അഹ് ആഹ്. പിന്നെ ഞങ്ങളവടെ ഒരു ദിവസംനിന്നു.
ആഹ് നിങ്ങള് സ്നാ സ്റ്റേ ചെയ്യാനായിരുന്നോ പോയിന്നത്? റൂമിലാണോ ഇട് ത്തീനെഹ്?
റൂമിലേനി റൂമ്ട്ത്തീനു. ഞങ്ങള് ഒരു ദിവസവ്ടെ നിന്നു. പിന്നെ ഇജ്ജെവ്ട്ക്കാ പോയീന്യേയ്? ഹലോ ഹലോ
ആഹ്
കേൾക്ക്ല്ലേ? ഹലോ ഹലോ
ഹലോ
ആഹ് കേൾക്കില്ലേ?
ആഹ് കേൾക്കുന്നിണ്ട്
ഇജ്ജെവിടെക്കാ പോയീനി വെക്കേഷനായിട്ട്?
വെക്കേഷനായിട്ട് ഞങ്ങള് മൈസൂര് പോയി പിന്നെ അവിടുന്ന് ആഹാ എന്താ പാലസ് പോയി പാലസാണല്ലോ മൈസൂരിന്റെ ഹൈലെ റ്റ് മൈസൂരില് വന്നോരെ എല്ലാരും പാലസിലോട്ടാണ് കൂടുതലും നല്ല തെരക്കായിരുന്നു പാലസില്
ഓഹ് അയ് ശരി ആഹ് പാലസ് നല്ല രെസാണല്ലോ അവടെ മൈസൂര് പിന്നവടെ സൂ ഒക്കല്ലെ?
ആഹ് സൂ ഒക്കെണ്ട് സൂവില് പോയിരുന്നു സൂവില് പിന്നെ എന്താ ഞങ്ങള് ഫ്രണ്ട്സിന്റെ കൂടെ ആയിരുന്നു പോകുന്നത് അപ്പോ ഞങ്ങള് രണ്ടീസ്ത്തിനായിരുന്നു പിന്നെ ഞങ്ങളവടെ സ്റ്റേ ചെയ്തിക്കായിരുന്നു
ടീച്ചർമാരൊക്കെ ഇണ്ടായിണ്ടോവുല്ലേ
ട്രാവലറിലായിരുന്നു നിങ്ങള് എങ്ങനെ ആനു വീട്ടിലേക്ക് പോയിരുന്നേ നിങ്ങള് എങ്ങനെയായിന് പോയിനെ
ഞങ്ങള് ഞങ്ങള് ബസ്സിലായിരുന്നു പോയിരുന്നെ ഞങ്ങളെല്ലാ ഫ്രണ്ട്സിന്റെ കൂടെയാ പോയിരുന്നെ ഫാമിലി ഫാമിലി
ആഹ് ഫ്രേ ഫ്രണ്ട്സിന്റെ കൂടെയാ പോയിനെ
അല്ല അല്ല ഫാമിലിന്റെ കൂടെയാ പോയിരുന്നെ അപ്പോ ബസ്സി
ദാ ഫ്രേ ഫ്രണ്ട്സിന്റെ കൂടെ
ഏയ്
ഹലോ ഹലോ
ആഹ് ഹലോ ആഹ് ആഹ്
ആഹ് ഫ്രണ്ട്സിന്റെ കൂടെ പോമ്പോ അതൊരു വേറെ രസം തന്നെ ഇത് വേറൊരു വൈബാണ്
ഇല്ല സ്ഥല പോണത് കാണാന് അവര് ഇവടെ എൻജോയ് ചെയ്യ് രാത്രികളിലൊക്കെ നല്ല രസല്ലേ തണു
ആഹ് പിന്നെ ഇങ്ങള് അവടെ റൂം എടുത്തിട്ടായിരുന്നു സ്റ്റേ ചെയ്തീന്
ആഹ് അയ് ശരി എന്താ ഫുഡ് ഒക്കെ ഇണ്ടാക്കി ഇണ്ടാക്കണ്ടോ അതവിടുന്ന് കയിച്ചോ ഫുഡ് ഒണ്ടാക്കി ഒണ്ടാക്കിനി ഒയ് അയ് ശരി
അല്ല അങ്ങ് അവടുന്ന് കഴിച്ചിക്കെ ആയിരുന്നു
ആഹ്
നിങ്ങള് പിന്നെ എവടക്കെക്ക പോയിനെ
ഞങ്ങള് അവിടുന്ന് പിന്നെ എന്താ എന്ത മുട്ടക്കുന്നൊക്കെ പറയും ഊട്ടികള് പിന്നെ ഞങ്ങള്
ആഹ് അതാണ് ഒരു ഷൂട്ടിംഗ് പോയിന്റ്ന്ന് തന്നെ പറയാം അല്ലെ വ്യൂ പോയിന്റ്
ആഹ് വ്യൂ പോയിന്റ് പിന്നെ ഞങ്ങള് എന്താ ബോട്ടിലൊക്കെ കേറി
ഹലോ ഹലോ കേൾക്കില്ല
ആഹ് ആഹ് കേൾക്കുന്നുണ്ട്
ഓ ശരി പിന്നെ അവിടെ എന്തൊക്കെ ഉണ്ടല്ലോ ബോട്ടൊക്കെ ഉണ്ടല്ലോ ഊട്ടിയിലെ
ആഹ് ആഹ് ഊട്ടിയില് ബോട്ടൊക്കെ ഉണ്ട് അടിപൊളിയാണ്
ആഹ് ആഹ് ആഹ് പിന്നെ അവിടെ കൊറെ ഫ്ലവറും ഇതൊക്കെണ്ട് പിന്നെ
ഗാർഡന് ഗാർഡനിലൊക്കെ പോയ അവിടെ ഗാർഡൻ ഉണ്ടല്ലോ ഗാർഡനില് പോയിരുന്നോ നിങ്ങള്
ആഹ് ഗാർഡനിൽ പോയിരുന്നു
ഗാർഡനിൽ പിന്നെ പല ഷേപ്പിലും ചെടിയാണ് നമ്മള് ഇവിടത്തെ പോലെയൊന്നല്ല അവിടെ നല്ല പല്ലഷേപ്പിലും ചെടികളൊക്കെ ഇങ്ങനെ വെട്ടിയാണ് വെട്ടി വല്ലരെ നമ്മള് സ്ക്വയർ ആയാലും ആഹ് ട്രായങ്കിൾ ആയും ആക്കി വെച്ചിട്ടില്ലേ